ഹൽ ഉം പറഞ്ഞോളൂ എന്ത്‌ണ്ട് വിശേഷം? ആ കേക്കുന്നുണ്ട്.
എന്ത്‌ വിശേഷം മഴയുണ്ടോ അവിടെ
മഴ കഴിഞ്ഞ ദിവസം ഒന്ന് നന്നായി പെയ്തിരുന്നു പിന്നെ പെയ്തിട്ടില്ല
ഉം ഉം ഉം ഇവിടെ മഴയില്ല ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ പെയ്തു
ആ ആ
പിന്നെ മഴഴൊന്നുല്ല
മഴ ഇനിയിപ്പം മഴ തുട തുടങ്ങാനായി ഇനി
ഉം ഉം അതെ അതെ അതെ ഇനിയിപ്പം ക്ലാസ്സ് നാ രണ്ടൂസം നാളെ നാളത്തെ കഴിഞ്ഞൊക്കെ ക്ലാസ്സ്
ആ നാളെ അതെ നാളെ ഇവർക്ക് സൺഡേ സ്കൂള് തുടങ്ങും മറ്റന്നാള് സ്കൂളും തൊടങ്ങും
ഉം ഇന്നൊക്കെ അംഗനവാടി ഇന്നൊക്കെ അംഗനവാടിയിലെ അംഗനവാടിയിലെ കുട്ടികൾക്കൊക്കെ ഇന്ന് സെന്റ് ഓഫായിരുന്നു
ആ അതെ ഇവിടെ എടുത്ത് ഒരു അംഗൻവാടി ഉണ്ട് അവിടുത്തെ അവിടെ ഉണ്ടായി ന്നു സെന്റോഫും ഉണ്ടായിരുന്നു പുതിയ കു- കുട്ടികളെ സ്വീകരിക്കുന്നതും ഉണ്ടായിരുന്നു. ഉം ആ അതെ ആ ഒരു തീം ഉണ്ടായിരുന്നു അവ കേെ എ ഈ നോ മിഠായി ക്യാമ്പയിൻ ഇപ്പൊ ഫുള്ള് മിട്ടായി ഹി കഴി- ക്കരുതെന്ന അവരോട് പറയുന്നെ അപ്പൊ എന്താക്കിന്ന് അറിയോ കേക്ക് മറ്റേ ഫ്രൂട്ട്സും കൊണ്ട് സെറ്റ് ചെയ്ത കേക്ക്
ഉം ഉം അത് ശരി
ആഹ് ഫുള്ള് ഓറഞ്ച് പൈനാ- അതുകൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് പീസ് ഇങ്ങനെ ഓരോ ഡിസൈനോക്കെ ചെയ്തിട്ട് പോലെ നല്ല രസംണ്ടായിരുന്നു കാണാനൊക്കെ
ആഹ് ആ അത് ചെലപ്പുണ്ടല്ലോ ഇനിയിപ്പ സ്കൂള് തുറക്കല്ലേ അപ്പൊ ഈ കുട്ടികൾക്ക് നമുക്ക് ഇന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അംഗനവാടിയില് ലഹരി ലഹരി വിരുദ്ധ ഇത്തർബോധവൽക്കരണ ക്ലാസും ക്യാമ്പയിനും
ആഹ് ആഹ്
ചെറിയ കുട്ടികൾക്കും ചിലപ്പോം അങ്ങനെ കൊടുത്തതായിരിക്കാം കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന കൊണ്ട് പൊതുവേ എല്ലാ വർഷവും അങ്ങനെ കൊടുക്കലുണ്ടല്ലോ ലഹരിവിരുദ്ധ ക്യാമ്പയിന് ക്ലാസ്സുകൾ കൊടുക്കലുണ്ടല്ലോ
ഇവിടെ അങ്ങനെ ക്ലാസൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രവേശനോത്സവത്തിന്റെ തീമാന്നും പറഞ്ഞിട്ട് ഫു ളി എ മുട്ടായിന്ന് പറഞ്ഞിട്ട് അവരിതാണ് അവര് വരണത്
ആ അത് ചെലപ്പോണ്ടല്ലോ ഇത് ഇതായിരിക്കാം കാരണം കുട്ടികളിലപ്പം ഇങ്ങനെ വരുമ്പോൾ ചെറിയ മക്കളല്ലേ അവർക്ക് അറിയില്ലല്ലോ അപ്പൊ കുട്ടികള് ഇപ്പ ആരും മിഠായി കൊടുത്താലും വേണ്ട അങ്ങനവാടിന്ന് പറഞ്ഞിടുണ്ട് മിഠായി വേണ്ട
ആ അതെ
അങ്ങനെയായി ആ
അ ഒരു ഒരുപാട് ഇങ്ങനെ ആ ഒരുപാട് കുട്ടികള് കഴിക്കുന്നതും നല്ല തല്ലല്ലോ
ഉം അതെ
ഉം ആ ഒരു നോ പറയാനുള്ള ഇത് ആ കമന്റ്റിടായിരിക്കും
ഉം പിന്നെ തന്നെയല്ല ഇപ്പം ആര അമ്മമാരും അച്ഛന്മാരും ഒന്നും ഇവിടെ ഇല്ലല്ലോ മക്കളൊക്കെ അച്ഛമ്മേന്റെയും അപ്പപ്പമാരുടെൊക്കെ കൂടെ നിന്നിട്ടായിരിക്കും ഇപ്പൊ വളരുന്നില്ലേ
ആ അതെ അത് ഇപ്പൊ കൊറ അങ്ങനെയാ അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മള് പിടിച്ചാ കിട്ടൂല പാരെന്റ്സ് ഒക്കെ ബിസി ആയിരിക്കുന്ന കാരണം പൈസ വെരാൻ ഇഷ്ടം പോലെ ഇണ്ട് അവര് ചോദിക്കുമ്പോ ചോയിക്കുമ്പോ എട്ത്ത് കൊട്ക്കാൻ പൈസ ഇണ്ട് പിന്നെ പേരെൻസ് വിചാരിക്കും അവര് പൊറത്ത് അല്ലെ? എന്റെ മക്കൾ തന്നെ അല്ലെ? ആ ഒരു ഒരു
ഇപ്പ അതിന് ഇവിടെ ആരാ ഉള്ളെ ഒര് എയ് ജ് കഴിഞ്ഞാൽ
ആഹ് അതെ പഠി പഠിക്കുമ്പോ തെന്നെ പൊർത്തോട്ടാ
ഉം അതെ അതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ അപ്പ തെന്നെ പ്ല പെലെരൊക്കെ ടെൻത്ത് കഴഞ്ഞാ അപ്പം പൊർ തൊട്ട് പ്ലസ് വൺ പ്ലസ് ടു എട്ക്കാൻ വേണ്ടി പോയ
അതെ അതെ പഠിക്കാ പാർട്ട് ടൈം ജോലി നേടി ഇങ്ങനെ
ഉം ഉം നമ്മുടെ ഈ ഏരിയയിലൊക്കെ കുറേം എന്താ പറയാ ഇങ്ങനെ ചെറുപ്പക്കാർ ആ ഒര് പ്രായത്തിലുള്ള ചെറു ഒത്തിരി ചെറുപ്പ അല്ല ഒരു നാപ്പെത് മുപ്പത്തഞ്ച് നാല്പ്പത് വയസ്സ് ഏജു ഉള്ള ലേഡീസ് ഒന്നും ഇല്ല ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഏച്ചാ എല്ലരും തന്നെ ഇസ്രയേല് ഉം ആ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉം ഉം അപ്പൊ എന്താണ് ഈ മക്കൾക്ക് ഏ എന്താ ഈ പ്പ് അവർക്ക് വേണ്ട സമയെത്ത് ഇവെര് ഇവ്ടെ കിട്ടുയില്ല പിന്നി ഈ അച്ചച്ഛനും അമ്മമ്മും ഇവരൊക്കെ എന്ത് പറഞ് കൊട്ക്കെലാ അവെര്ടെ പഴയ കാലവാന്ന് വിചാരിട്ട് അവെര് ഇ പക്ഷെ ഇപ്പ അതല്ല ലോക
അതെ അവർക്ക് പറരഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട് പക്ഷെ ഇപ്പത്തെ പിള്ളേര് വളരുന്ന സാഹചര്യം ഭയങ്കര ഡേയ്ഞ്ചറ അവരെ നമുക്ക് പിടിച്ച കിട്ടിയിട്ടില്ലെങ്കിൽ പലതിലോട്ട് അവര് പോകും
അത് നേര
ആ ഇപ്പത്തെ പിള്ളേരോട് പെട്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല പെട്ടെന്ന് പെട്ടെന്ന് അവര് റെസ്പോണ്ട് ചെയ്യും അതേ
അത് സത്യ ഒരു ചോദിക്ക എന്താ അത് അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാ നമ്മളോടൊക്കെ
പണ്ട് പിന്നെഇന്നതുപോലെ ചെയ്യരുത് അപ്പ പിന്നെ നമ്മള് ചോദിച്ചിട്ടുട്ടോ അതന്ത അങ്ങനെ ചെ ചെയ്താൽ പക്ഷെ ഒരു ഒരു ആൻസർ അവർ ഒക്കെ ഇല്ല
ആ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്ന മറുപടി നിന്നോട് അത് ചെ ചെയ്യേണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യണ്ട
അതെ പക്ഷെ ഇപ്പത്തെ കുട്ടികളോട് കാരണം അവർക്ക് അറിഞ്ഞേ പറ്റൂ
പറ്റുള്ളൂ അതാണ് ഉം പക്ഷേ കൊറ ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടുന്ന് പ്രവാസ ജീവിതത്തിന് പോകുന്ന കൊറെേ ആൾക്കാരുണ്ടാവ നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ ജോ പൈസ ഇല്ലായക ജോലി ചെയ്തിട്ടും പൈസ കൂടുതൽ കിട്ടായികയും പിന്നെ ഓരോ വർഷം ഓരോ വർഷല്ല ഓരോ മാസം ചെല്ലുംതോറും എന്താ പറയാ ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലും ഫീസ ഒക്കെ എത്ര പൈസയാ കൂടുന്നത്
ആ ഫുൾ അതെ അതെ ഓരോ കാര്യത്തിനും ഭയങ്കര നമുക്ക് സാധാരണ ഒരു സാധനം മേടി ങ്കിൽ തന്നെ നല്ല പൈ സ അതുകൊണ്ട് ഇപ്പം ഫുൾ നമ്മൾ ഇപ്പ ആ ലൈഫിൽ സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോഴും രണ്ടു പേർക്കും ജോലിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര റിസ്ക്കാണ്
ആഹ് റിസ്കാണ് കാര്യങ്ങള് ഇവിടെ രണ്ടു പേർക്ക് ജോലി ഉണ്ടായിട്ടേ പറ്റ്ണില്ല അപ്പൊ എന്താക്കുന്നറിയോ ഒരാള് ഇസ്ര ഒരാളെ ഇസ്രയേലിന്റെ പുറത്തോട്ട് എവിടെയെങ്കിലും വിടും ആ പൊറത്തോട്ടും പോവും പഷേ എന്നാ അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരുടെ കാര്യങ്ങള് കഷ്ട്ടാട്ടോ ചില ചിലർക്ക് ക്ക പക്ഷെ നല്ല രീതിക്കൊക്കെ കിട്ടും
ആഹ് അത് ലെക്കാ അത് ആ കഷ്ടപ്പാടാണ് അതെ നമ്മൾ ഇവിട് ന്ന് പറയും ഇസ്രയേലല്ലേ
എന്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് പോയി ത് ആ അവക് ആദ്യം ആ കുട്ടി പോയിട്ട് അവക്ക് കിട്ടിയതൊരൂ ഒരു പ്രായായ നസ് ഒരു ബോ സ്ഥിര ഇങ്ങനെ ഏ എന്താ പറയാ നോർമലല്ലാത്തൊരു ആളെ ആയിരുന്നു കിട്ടിയെ എന്റെ പൊന്നേ അടീം ഈ ബഹളം എന് ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടായിരുന്നുന്ന് പറഞ്ഞു
ആ ഏ എന്ന്ട്ട് അങ്ങനെ സ്വന്തം
ഉം പിന്നെ ചെ സ്ത്രീകള് പിന്നെ കൊഴപ്പ അവരെ മറ്റേ റ്റേ എമ്പസി ക് ഇല്ല ഇല്ല എന്നിട്ട് അവരവിടുന്ന് ഒ പിന്നെ എമ്പസി അവരോട് പറയും നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ട് കാലാവധി തികയാനാവുമ്പോ അവരവിട് ന്ന് മാറിയിട്ട് അവരെ വേറെ ഇതിലേക്ക് മാറ്റിവിടും വേറെ ആൾക്കാരെ കണ്ടതിലേക്ക് മാറ്റി വിടും അങ്ങനെ മാറ്റി വിട്ടു ഇന്നിട്ട് ഇപ്പൊ പുള്ളിക്കാരിക്കിട്ടി അതാ പ്രശ്നം. ആ ആണുങ്ങളുടെ കാര്യണേ പറയണ്ട അവര് ഇവിടുന്നെന്തെങ്കിലൊക്കെ ആക്കീട്ട് പോയിട്ട് അവിടെ വർക്കൊന്നും ശരിയല്ലെങ്കില് ആ എ ശരി ശ ശരിയായതന്നെ ചിലപ്പോ അവക്ക് റൂമും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏ എന്താ പറയാ ഈ ചെല ഷട്ടർ റൂമിന്റെക്കെ സൈഡിലൊക്കെ കെടന്ന്ട്ടൊക്കെ ജീവിതൊക്കെ ജീവി ഇനി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ?
അതെ ഈ നല്ല നല്ല എജ്യൂക്കേഷനോടെ പോകുന്നവരോടൊക്കെ എന്നാലും കൊറെയൊക്കെ കഷ്ട്ടാണ് എത്ര എജുക്കേഷനാണെ ന്ന് വന്നാലും പുറത്തോട്ടൊക്കെ കിട്ടുമ്പോ നമുക്കൊരു ലക്കിന് കിട്ടിയാ കിട്ടും അല്ലെ നമ്മളനുഭവിച്ചേ മതി റ്റൂ
അതെ അതെ പക്ഷെ ആ ആടുജീവിത സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാനിങ്ങനെ ആലോ ചിട്ട അത് ശരിക്കും ശരിയായിരിക്കുംല്ലേ
ഏ
മറ്റേ അത് കണ്ടായിരുന്നു ആ
ഇല്ല ഇല്ല ഞാനത് കണ്ടില്ല ലാസ്റ്റ് പാർട്ടല്ലേ
ആ അത് ശരിക്കും അ ശരിക്കും അത് ശരിയായിരിക്കും ശരിയായിരിക്കും ന്നല്ല ഓരോത്തര് അനുഭവിക്കുന്നെ ആണല്ലോ അ ചിലരുടെയൊക്കെ പ്രവാസം. പിന്ന അങ്ങനെ ഇപ്പഴല്ലേ ഇപ്പ എന്താന്ന് വെച്ചാല് ഒരാള് പോയാല് അവര് നോക്കിം കണ്ടും ഒക്കെ കൂടെയ്ള്ളവരെ കൊണ്ടോവോള്ളൂ പക്ഷെ പണ്ടങ്ങനെയൽ യിരുന്നല്ലോ പണ്ട ഒരാള് പോയാ അവിടെ പോയി പെട്ടു
ആ അതെ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് വരാനുള്ള ഇതൊന്നും അന്നത്തെ ഇതി ലില്ല
ഇല്ല ഇപ്പഴല്ലേ പിന്നെയും ഏ എന്താ പറയാ നല്ല സ്ഥലങ്ങളാണോന്നും നോക്കി ചോയ്ച്ച് അവര്ടെ ഫ്രണ്ടിന്റെ പ്പം പോയി അങ്ങനെ പോയി ഇപ്പ എല്ലാ സ്ഥലങ്ങളിലും വാട്സആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട്
ആ അതെ അല്ല ഈ ആ ആട്ജീവിത ആ മറ്റേ പയേ സിനിമയല്ലേ പഴയതല്ല മറ്റേ ഇവന്റെ സിനിമയല്ലേ ആ ആ ആ അത് ഞാൻ കണ്ടതാ ആ ആ അത ഞാൻ കണ്ട അയ്യോ എന്റെ അമ്മോ അത് അത് കാണുമ്പോ ഭയങ്കരരു
ആ ശരി ക്കും പക്ഷെ അവര് ശരിക്കും പറഞ്ഞ കുടുംബം പുലർത്താൻ വേണ്ടീട്ട് പോ ന്നതാണ് ഒത്തിരി വിദ്യഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ അവിടെ എന്തേങ്കി ജോലി കിട്ടോന് ട്ട
പോകുന്നത അതെ എങ്ങനെയെങ്കിലും രക്ഷപെടട്ടെ എന്ന് വിചാരി ച്ച് പോകുന്ന ഓരോ കടങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ എങ്ങനെങ്കിലും ഇവിട്ന്ന് കേറി പോയാ മതിയെന്ന് വിചാരി
അതെ അതെ അവിട ചെന്ന് കഴിഞ്ഞിട്ട് ഒര് രണ്ട് വർഷം ആഹ് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് തിരി ച്ച് വെരാന്ന് വെക്കുമ്പോ പിന്നെ ഇവിട അതിനേക്കാലും വല്യ ഇതായി കാരണംച്ചാ വീട് വെക്കണം
അതെ ഓരോ പ്രാരാപ്തങ്ങളും കൂടിക്കൊ ണ്ട് വെര്യാ രണ്ട് മൂന്ന് വ രണ്ട് വർഷം മൂന്ന് വർഷത്തേ തീർന്നെന്നും പറഞ്ഞ് പോന്നു ആ ഒരാള് തിരിച്ചു വരുന്നായിട്ട് എനിക്ക് തോന്ന്ന്നില്ല
ആ ഇല്ല ഇല്ല ഇല്ല എല്ലരും അവ്ട്ന്ന് അഞ്ച് വർഷ ആറ് വർഷം ക്കെ കഴിഞ്ഞിട്ടെക്കെ വരുന്നെ എന്റെ ഏഹ് പിന്നെ കസിൻ ബ്രദറ് പോയി പോയിട്ട് അവൻ രണ്ട് വർഷം നിന്നിട്ട് വരാന്നും പറഞ്ഞ് പോയതാണെ മൂന്ന് വർഷംന്ന് അഞ്ച് വർഷ ട നിന്നു തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കയിഞ്ഞു ദേ വീണ്ടും
പാ അതെ അതെ അപ്പ പോയോ അവടത്തന്നെയായി ജീവിതം
പിന്നെ എന്താ പറയ്യാ ആ ഒരിതങ്ങ് വീണ് കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല ഉം ഇതാണവസ്ഥ
ഉം
അങ്ങനേണ് ഉം പിന്നെ വേറെന്താ
വേറെന്ത് വിശേഷം ഇങ്ങനെ ഇരിക്ന്നു
ഉം ന്നാ ശെരിന്നാ ഓക്കേ
ആഹ് ഓക്കേ എന്നാ
അഹ്